ഓ..
കേക്കാമോ?
ഹലോ കേൾക്കണ്ടോ?
ആഹ് കേൾക്കാം കേൾക്കാം.
ആഹ ആഹ് ആഹ് കേൾക്കാ പറ്റുന്നുണ്ട് ഭക്ഷണംക്കെ കഴിച്ചോ?
ആഹ് കഴിച്ചു നീ കഴിച്ചോ?
ആഹ ഞാൻ കഴിച്ചു കഴിച്ചു പിന്നെ വീട്ടിലാരൊക്കിണ്ട്?
വീട്ടില് അമ്മയും അച്ഛനും അനിയത്തി ഒക്കെ ഉണ്ട്.
ആഹ ഹാ ഹാ അനിയത്തി പഠിക്കലില്ലേ?
ആ് അവള് പഠിക്കുവാ അവള് സി എം എക്ക് പഠിക്കുന്നു.
ആഹ് ഹാ ഹാ ഹാ ഉമ അമ്മക്കും അപ്പച്ചനും ഒക്കെ ജോലിണ്ടാ?
അച്ഛൻ ഗൾഫിലാണ് അമ്മക്ക് ജോലിയൊന്നുല്ല ആഹ.
അമ്മ വീട്ടിലെപിന്നെ ജോലികള് നോക്കാവു ലെ?
ആ അതെ അതെ.
ആ ആാ അച്ഛന് എത്ര വർഷയി ഗൾഫില് പോയിട്ട്?
അച്ഛൻ ഇപ്പോ പതിനഞ്ച് വർഷത്തി കൂടുതൽ ആയി കാണും.
ആഹ് ആ അവടെ എന്താ ജോലി ചെയ്യ്ണെ?
അവിടെ ഡ്രൈവർ ആയിട്ട് ജോലി ചെയ്യുവാ.
ആഹാ അപ്പം ലീവിലൊക്കെ നാട്ടില് വരാറ്ണ്ടാ?
ഇന്ന് വരാ വേണ്ടിട്ടിരുന്നതാണ് ഇപ്പം മറ്റേ യുദ്ധംകാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് ഫ്ലൈ റ്റ് കൊറവാണ് അതുഅല്ല ഇപ്പ ഫ്ലൈറ്റിനൊക്കെ നല്ല റേറ്റും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ വരാ പറ്റാത്ത അവസ്ഥയില് നിയ്ക്കുന്നു.
ആഹ ആഹ ആഹ്.
ആഹ്
പിന്നെ അതിന് മുന്നെ വന്നിരുന്നോ?
ആഹ് രണ്ട് കൊല്ലം മുന്നേ വന്നിരുന്നു ഇപ്രാവശ്യം വരാനുള്ള സമയ ആയി രണ്ട് വർഷം കഴിഞ്ഞായിരുന്നു രണ്ട് വർഷം സം കൂടുമ്പോഴാണ് ലീവ് കിട്ടുന്നത് പക്ഷെ ഇതുപോലെ ഏഹ് യുദ്ധ ആയത് കൊണ്ട് ആഹ് അതെ അതെ
ഉം അപ്പം അവിടെ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ?
ആഹ് കൊഴപ്പില്ല ആദ്യ സമയോക്കെ പാടായിരുന്നു പക്ഷെ ഇപ്പം വല്ല്യ കൊഴപ്പ ഇല്ല
ആഹ് ആഹ് ആഹ് ആഹ്
അവിടെ ആരെങ്കിലും ഉണ്ടോ ഗൾഫില്?
അവടെ എന്റെ കസിന്റെ കസിന്റെ മക്കള്ണ്ട് പൊറത്ത്ണ്ട് അവർക്കവിടെ കൊഴപ്പല്ല്യ ഫാമിലി ആയിട്ട് അവിടെന്നെ നിക്കുന്നേന്ന് പറഞ്ഞു മക്കളൊക്കെ ഇല്ല അവർക്ക് ചെറിയ കുട്ടികളാ. അപ്പം ആഹ് വന്നിരുന്നു യുദ്ധം ഉണ്ടാവുന്നേന് മുന്നേ വന്നിരുന്നു. പിന്നെ പ്പം യുദ്ധക്ക്യ ആയെന് ശേഷം വന്ന വന്നിട്ട്ന്നും ഇല്ല്യ വരാനും പറ്റ്ണില്ലല്ലോ അവിടെന്ന് ഇങ്ങട് വരാനൊന്നും പറ്റില്ലല്ലോ?
അതെ ഫ്ലൈറ്റും കൊറവാണ് ഇപ്പൊ ഫ്ലൈറ്റ് ഉണ്ടെങ്കി തന്നെ നല്ല പൈസ ഉണ്ട് ടി
ന്ന അതെ നല്ല കാശു കൂടുതലാണ് അത് എന്റെ ഹസ്ബന്റിന്റെ ചേട്ടന്റെ വൈഫിന്റെ ഒരു അനിയത്തി അവിടെണ്ട്.
ഓഹ് ഓഹ്
അപ്പം അവള് വന്നു വന്നുന്ന് പർഞാലും കയ്യ്ന്ന് കാ അവൾക്ക് പിന്നെ കമ്പനീന്നനെ ഇത് കിട്ടാ ചെയ്തെ വ ലീവ് കിട്ടാ ചെയ്തെ പ്പൊ അവര് അങ്ങനെ കാശ് മുടക്കിട്ട അപ്പഴും പറിണത് നല്ല കാശ് വന്നിട്ടുണ്ടെന്നാണ് പറിയിണ
അതാ
അപ്പൊ അത് കൊർച്ച് പരിപാടികളുണ്ടായിരുന്നു ഞങ്ങക്ക് വക്കെ മുടക്കൊക്കെ ആയിരുന്നല്ലോ എല്ലാർക്കും മോടക്കായിരുന്നില്ല അപ്പൊ ആദ്യ കുർബനാണ് പരിപാടികൾ ഇണ്ടായിരുന്നു
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ ആഹ് ഒരു ലീവ് നോക്കിട്ട് വന്നു അപ്പം പിന്നെ അവരുടെ രണ്ടാമത്തെ അനിയത്തിടെ ഹസ്ബന്റും വന്നു അത് ആള് വന്നത് കയ്യ്ല് കാശ് എടുത്തിട്ടാ വന്നേ
ആഹ് ആഹ് മറ്റത് കമ്പനിക്കാര് കൊടുത്തോ പൈസ
കൊടുത്തു അപ്പൊ അങ്ങനെ വന്നു അപ്പൊ കയ്യില് വേറെ കാശ് എടുക്കണ്ട വന്നില്ല അപ്പൊ മ റ്റെ ആള് വന്നപ്പോ കയ്യിന്ന് കാശ് എടുക്കണ്ട വന്നു നല്ല കാശ് വന്നുന്ന് പർഞ്ഞു വരാൻ വേണ്ടിട്ട് അപ്പം പിന്നെ അവരൊക്കെ ഇന്ന് എല്ലാരും കൂടിട്ട് ടൂറ് പോയിരിക്കാ
ആഹ്
സ്കൂള് തുറക്കാറായല്ലോ
ആഹ് ആഹ് അപ്പൊ ഇനി തിരിച്ചു പോകുന്ന കാര്യ അങ്ങനെ തിരിച്ച് പോകുമ്പഴും ഇതുപോലെ പൈസ ചിലവല്ലേ?
ആഹ് ഇതുപോലെ തന്നെ പൈസ നല്ല ചെലവുണ്ട് അപ്പൊ ഒരു മാസത്തേക്കാണ് അവള് വന്നിരിക്ക്ണെ മറ്റേയാള ഈ മാസത്തോട് കൂടി പോകൂന്ന് പറഞ്ഞു
ആഹ് ആഹ്
അപ്പൊ അതിന് മുന്നേ ടൂറൊക്കെ പോയിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടിരിക്ക്ണ അവിടെ അവര് അവരെല്ലാവാരും കൂടി ഇന്നാ പോയിരിക്കണത് ടൂറിന്
എവിടെയാ പോയത്
അവര് കുളുമണാലിന്നാ പറഞ്ഞ
ആണല്ലേ എങ്ങനെ ആഹ് മറ്റേ
ടൂർ പാക്കേജ് ണ്ടന്ന് പറഞ്ഞു
ഓഹ്
അപ്പം അങ്ങനെ പോയിതാന്ന പർഞ്ഞെ
ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊറെേ ടൂർ പാക്കേജള് വരുന്നുണ്ടല്ലോ
ആഹ് ഇണ്ട്ണ്ട് നല്ല ടൂർ പാക്കേജുകള് വരുന്നുണ്ട്ട്ടാ അപ്പ അത് അങ്ങനെ നോക്കീട്ട് നല്ലത് നോക്കിട്ട് അവരെങ്ങനെ സെലക്ട് ചെയ്തിട്ട ങ്ങനെ പോ പോയതാ
യെസ്
പിന്നെ അങ്ങനെ പോണേയ്നും നല്ല കാശ് ചെലവ് ണ്ട്ട്ടാ
ആഹ് അതെ പക്ഷെ ത ക്കേജട്ത്ത് പോകുമ്പം നമ്മൾ ഒയ്ക്ക് പോകുന്നതിനേക്കാലും പാക്കേജ് എടുത്ത് പോകുമ്പം അവര്ടെ ബ നമ്മടെ ബഡ്ജറ്റിന് അവര് ചെയ്തു തരത്തില്ലേ
ആഹ് ഉവവ്
ആഹ്
അങ്ങനെ ചേട്ടന്റെ വൈഫൊക്കെ എല്ലാരും കൂടിട്ട ആഹ് കഴിഞ്ഞ വർഷം പോയിരുന്നു ട്ടാ അവര് തായ്ലാൻഡിലേക്ക പോയീണ്ടായിര്ന്നെ അതും ഇതുപോലെന്നെ അവര് ടൂർ പാക്കേജ് നോക്കിട്ട് അങ്ങനെ പോയതാ
ഒഹ് ഓഹ്
അപ്പൊ പ്പന്ന ഫുഡൊക്കെ അങ്ങനെ നമുക്ക് അവര്ടെ എല്ലാവരും കൂടിട്ടാണല്ലോ
ആഹ്
അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുമന്ന് പറഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് നമ്മള് തന്നെ വാങ്ങിക്കണം
അതെ
അങ്ങനെയുള്ളരു ഇത്ണ്ട് അങ്ങനെ
ക്ളു മണാലിയില് ഇപ്പൊ ക്ലൈമറ്റ് ക്കെ എങ്ങനെണ്ടെന്ന് പറ
അവര് എനിക്കറിയില്ല്യ ഞാൻ പോയിട്ടുംല്ല്യ ഞാന് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളു സിനിമയില് ഒന്ന് രണ്ട് സിനിമയില്ണ്ടത് ആ കുളു മണാലിടെ ഒരു ഷൂട്ടിംങ്ങ് നടന്നിട്ടിണ്ടവിട
ആഹ് കൊറേ സിനിമകളില് ഒണ്ടല്ലോ
ഉവ്വ ഉവ്വ് ഉവ്വ് ഞാൻ അങ്ങ അങ്ങനെ എനിക്ക ത്ര തായിട്ട് തോന്നിയിട്ടില്ല്യട്ടാ ഞാൻ അത്ര ശ്രദ്ധ പോയിട്ടില്ല പക്ഷെ കുളുമണാലിന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ അവര് എനിക്ക് കാണിച്ചന്ന് പോണ സ്ഥലങ്ങള് കാൺ ചെന്നു അപ്പോഴാണ് ഇതാണ് സ്ഥലംന്നുള്ളത് പിന്നെ ഇപ്പം മനസ്സിലായേ
മഞ്ഞ് പ്രദേശവല്ലേ അതോലെ നല്ല ഭംഗിയാണ് കാണാനും
അതെ അതെ നല്ല ഭ അതെ പക്ഷെ അന്നൊക്കെ നമ്മള് സിനിമയിലൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ല ഇത് ഏതാ സ്ഥലം എന്ന് വരെ നമുക്കറിയില്ല
ആഹ് ആഹ്
പിന്നെ ഒക്കെ കുറേ നാളുകള് കഴിഞ്ഞ് പറയുമ്പോഴാണ് നമുക്ക് ഇന്ന സ്ഥലാന്നുള്ളത് അറിയുള്ളു അതെല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ട്ട
ആഹ് അതുപോലെ തന്നെ കാശ്മീരും
ആഹ് അതെ അതെ അതെ അതെ ഞാൻ സത് സത്യത്തില് കണ്ടിട്ടൊന്നുല്ല ടിവിയിലൊക്കെ ഇങ്ങനെ കാണണത് മാത്രേള്ളൂ
ഞാനും പോയിട്ടില്ല പക്ഷെ പോണോന്ന് നല്ല ആഗ്രഹള്ള സ്ഥലമാണ് കാശ്മീര് അതുപോലെ കുളു മണാലി അതുപോലെ നേപ്പാള്
ആഹ് പിന്നെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായില്ലേ ലീവിനൻ അ നിങ്ങളെല്ലാവരും കൂടി പോയിട്ടില്ലേ
ഇല്ല ഇതുവരെ പോയിട്ടില്ല
പോയിട്ടില്യ അപ്പൊ കൊണ്ടു പോയിട്ടില്ല്യ
കൊണ്ടു പോവാന്നൊക്കെ പറഞ്ഞു ഞങ്ങള് പാസ്പോർട്ട്ക്കെ എടുത്ത് വച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഞങ്ങക്ക് പോവാൻ പറ്റിയിട്ടില്ല
ആഹ് ആഹ് ഹ് അപ്പം അച്ഛന അവിടെ പോ എത്ര വർഷായി അവിടെ പോയിട്ട്
പതിനഞ്ച് വർഷം ആയി കാണും അല്ല അച്ഛൻ ആദ്യം അ ഖത്തറിലായിരുന്നു ഇപ്പൊ സൗദിയില് പോയിട്ട് ഇപ്പ അഞ്ചോ ആറോ വർഷ ആയിക്കാണും
ആഹ് ആഹ് അല്ല അപ്പം ഈ ഇത്രയും വർഷത്തിന്റെ ഇടയില് നിങ്ങളാരും പോയിട്ടില്ലയാ
ആരും പോയില്ല
അത് നല്ലൊരു കാര്യായില്ലോ സാധാരണ നമ്മള് സ്കൂൾ വെക്കേഷൻ ഒക്കെ വരുമ്പം രണ്ടു മാസം അവധി ഉണ്ടാവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ എല്ലാവരും അങ്ങനെ അങ്ങനെ പോകുന്നവരുണ്ട് രണ്ട് മാസത്തെ വെക്കേഷൻ അങ്ങനെ പോണോരുണ്ട് അങ്ങനെയും പോയിട്ടില്ല
ഉം എന്റെ ഫ്രണ്ട്സ ഒക്കെയും ഫ്രണ്ട്സിന്റെ അച്ഛമാര് ഗൾഫില് ഒക്കെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ട് പക്ഷെ നമ്മള് കൊണ്ടു പോന്ന ക്കെ പറഞ്ഞ ഞങ്ങളെല്ലാരും പാസ്പോർട്ട്ക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ കൊണ്ട് പോയിട്ടില്ല
അയ്യോ കാണണന്ന് ആഗ്രഹല്ലേ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണ
ആഹ് ആഹ് പോണോന്നുണ്ട് ഒരിക്കൽ പോവായിരിക്കും
ആഹ് ഇനി ഇപ്പ പൂ പെട്ടെന്നൊന്നു പൂവാൻ പറ്റില്ലല്ലോ ഈ യു
ആഹ് ഇപ്പം അതെതെ
ഉം അവിടത്തെ വിശേഷങ്ങളൊക്കെ അച്ച വിളിക്കുമ്പോ പറയാറില്ലേ യുദ്ധൊക്കെ നടക്കണ സമയത്ത് മിസൈലോക്കെ പോണ കാര്യങ്ങളൊക്കെ പറയാറില്ലേ
ഓഹ് ആ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്ക് മിസ്സയില് പോകുന്ന എന്നൊക്കെ പറയുന്നുണ്ട് ഇ പേടിക്കാനൊന്നും ഇല്ലെന്ന് തന്നെയാ പറഞ്ഞോൊണ്ടിരുന്നത്
ആഹ് ആഹ് ആഹ്
ഏഹ് നാട്ടന് വരാൻ പറ്റാത്തതാണ് പ്രശ്നം ഇത് നട ഏതും നല്ല പൈസ ആയൊണ്ട് അതുപോലെ കമ്പനിക്കാര് എടുത്ത കൊടുക്കുവാണെങ്കിൽ കൊയ് അപ്പല്ല ഇപ്പൊ നല്ല പൈസയണ്ട് വരാൻ പറ്റാണ്ട് നിക്കോ പക്ഷെ ഉടനെ വരുമന്ന് പറയുന്നുണ്ട്
ആഹ് ആഹ് അല്ല അത് കൊറ കുറച്ച കഴിയുമ്പോക്കെ സോൾവ് ആകൂട്ടെ പ്രശ്നങ്ങളൊക്കെ എല്ലാം പരിഹരിക്കമായിരിക്കും ഉം പിന്നെ എന്തായിരുന്നു ഇന്ന് ഫുഡിന് സ്പെഷ്യൽ ക്ക എന്തായിരുന്നു
ഇന്ന് സ്പെഷ്യൽ ആയിട്ട ഒന്നുമല്ലായിരുന്നു ചോറും മീൻകറിയൊക്കെ തന്നെ അവിടെയൊ
ആഹ് ഇവിടെയും അങ്ങനെയൊക്കെ തന്നെന്നെയാ
പിളേളരൊക്കെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു
മക്കളൊക്കെ ഒരാള് നാലില് ഒരാള് മൂന്നില്
ആഹ് ആഹ്
അങ്ങനെയൊക്കെ
ആൺകുട്ടികളാ
മൂത്തത് മോള് രണ്ടാമത്തത് മോൻ അപ്പൊ വെക്കേഷന ഒക്കെ കഴിയാറായി പെട്ടന്ന് ദിവസങ്ങള് പെട്ടെന്ന് മുന്നോട്ട് പോയി
അതെ രണ്ടു മാസം പോയത്റിഞ്ഞു
പോയി രണ്ടു മാസം ഇപ്പൊ ഈ മാസം പൂവാറായി ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ
ഈ വെക്കേഷൻ ടൈമില് എന്തെങ്കിലും പിള്ളേര് പൊരുത്തക്കെടാണോ അതോ
ആഹ് കുറുമ്പുകള് തന്നെയള്ളൂ അവരുടെ പ്രായം അതല്ലേ
ആഹ്
വെക്കേഷന അല്ലേ അവർക്ക് എന്താ പറയാ കളിക്കാനും എല്ലാവരെയ കഴിഞ്ഞ കളിയുടെ ഇടയിൽ തന്നെ ഉണ്ടാവും വഴ ക്കള്അത് എന്നുംണ്ട്
അവര് പുറത്തൊക്കെ പോയി ഇറങ്ങി കളിക്കുവോ അതോ
ഇവിടെ അടുത്ത് വീടുകളുണ്ട് അപ്പം അങ്ങനെ പോയിട്ട് കളിക്കും പിന്നൊക്കെ
ഫോണിലാണല്ലോ
ആഹ് എല്ലാവരും ഫോണില അങ്ങനെ പിന്നെ ഇപ്പ ടിവിയും ആയല്ലോ ടി വിയിലായാലും പിന്നെ നെറ്റ് കണക്ഷൻ ഒക്കെ എല്ലാവരും എടുക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ ടി വിയിലാവും കൊറെ നേരം പിന്നെയന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ ആഹ് എന്റെയൊക്കെ ചെറുപ്പത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എന്നൊന്നും അങ്ങനെയൊന്നും അധികം കാണില്ല അധികം ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല അധികം കളികൾ തന്നെയാണ് അതായിരുന്നു ശരിക്കത്തെ ഒരു ബാല്യകാലംന്ന് പറയണത്
അതെ നമുക്ക് നാട്ടിൽ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും വീട്ടിൽ ഇരിക്കേണ്ടി വരത്തില്ല വ്യക്
അതെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കി അവിടെ പോയിട്ട് കളിക്കും അന്നൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും കളിക്കാനട്ട ടി വി കാണ ഫോ മൊബൈലൊന്നും അന്നൊന്നും ഇല്ലല്ലോ
പക്ഷെ പിള്ളേർക്കൊക്കെ ഫോണും കൊടുത്ത എവിടേൽ ഇരുത്തിയ വൃത്യാസമം കൊറെ നേരം അങ്ങനെയ ഇരുന്നോളും
അങ്ങനെയും പോകും ഇപ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് മൊബൈലേ വേണ്ടു ടിവിയും ഇതേ വേണ്ടു പിന്നെയന്ന് പറഞ്ഞ കഴിഞ്ഞാൽ കൊറെയൊക്കെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇതിനന്നെ കാരണംണ്ടാക്കണം കാരണം ടി വിയിലായാലും നെറ്റ് കണക്ഷൻ എടുക്കും അപ്പൊ കുട്ടികൾളെ എല്ലാ ചിന്തകളൊന്നു പറയണത് അതിലേക്ക് പോവും
അപ്പൊ ശരിയെന്നാ
ആഹ് ശരി ശരി ആ